ഹലോ
കാൾക്കാവോ?
ഓ കേക്കാമ്പറ്റ്ണ്ട്. പറഞ്ഞോളു. കേൾക്കണ്ട്.
ച്ചിലഹ്
ഓ കഴിച്ച്. ഫുഡ് കഴിച്ച്. ഫുഡ് കഴിച്ച്. കെടക്കാനൊക്ക ആ വ്ണെള്ളു. ഹ് ഹെ ഫുഡയ്ക്കലൊക്ക ഫുഡൊക്ക നേരത്ത കയിക്കും. നമ്മ്ള് ഞങ്ങളൊക്കൊന്നിച്ച് ഭക്ഷണണ്ടാക്ക്ന്നതാണ്. രാവിലേ ണ്ടാ എന്നത്. അന്നീ രാത്രിക്കും ഉം. ആഹ് ആഹ്. അഅ് ശരിയെന്നെ ആഹ് ആഹ് കൊർച്ച്‌ന്ന് ചോറ് ആഹ്. അതാണ്. ഇപ്പൊ ഷിഗല്ലെയൊക്കല്ലേ പകര്ന്ന കണ്ടില്ലേ? ഊം. അതാണ്.
ആഹ് അ പേടിയാണ്
ഊം ആ അതാണേത്‌? ഈ ചെറിയ കുട്ടികൾക്ക് പ്രതിരോധശേഷി വളരേ കൊറ വണ്. അവരേണ് പെട്ടെന്ന്ത് ബാധി
ഉം. അവര് പറീമ്പം പൊറത്ത് പോവൂല. ഞമ്മളട്‌ത്ത്ന്ന് നിറ്റ് നമ്മക് ലു അവര്ക്കത് കിട്ടു. പൊറ്ത്ത് പോയാലും ന്നാണെങ്കിലും ക് ട്ട ലവര്ക്കാണ്. ട്ട സ്കൂള ഒക്കെ കുട്ടിയാള്കുറ പോവാണ്.
ആ ആ അതാണെ പിന്നെച്ച് വയർളക്ക പെട്ടെന്ന് പകരും ചെയ്യും പകരുന്ന ഒരു വീട്ടില ഒരാൾക്ക്ണ്ടായ എല്ലാവർക്കും ഉണ്ടാവ
അപ്പ അത്ണ്ടായി പനി മറ്റേ നമ്മക്ക് പനിയായിരന്ന് പകർച്ചാന്ന്ന് പറയല്
ആഹ ആഹ അതാണ് പിനിക്ക് ഇതാ മക്കൾക്ക് പനിയായിരുന്നു. രണ്ടാൾക്ക് പനിയായിരുന്നു. ആദ്യം മൂത്ത മ ചെറുതിന് തുടങ്ങി പോന്റെ ഇത് മാറി മരുന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് എടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞ് പോകന്റ്ത് മാറി രണ്ടാമത്തെ തുടങ്ങി പോന്റത് കഴിഞ്ഞപ്പോഴേക്ക് ന്ക്ക് അല്ലന്ക്ക് എനിക്ക് ജലദോഷം പിടിച്ചു ജലദോഷം പിച്ചു എനിക്ക ജലദോഷം എനിക്ക് പനി ഒല്ലശക്ക് തലക്ക് ഭയങ്കര കനാണ്.
കനം വരക്കാരാല്ലജലദോഷം പിടിച്ചിട്ട് ഇവിടെന്നാ മോള് വന്നിട്ട് പറയേണ്ടേ ഏതോ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് കുറേ ദിവസം എ വന്നിട്ട് പനിയാണേലോന്നൊക്കെ പറയണ്ടേ പേടിണ് ഏത് മക്കളായാലും വയ്യാതായ മക്കളെ കാര്യാണ്.
ഉംചെറിയ കുട്ടികളല്ലേ ഓര് ഒരിക്ക്യ ങ്ങനെ പിന്നെ അതിനനുസരിച്ച് അവര് ഭക്ഷണംകഴൂക്കുല അ പനിയൊക്കെ വെന്ന് കുറച്ച് വെള്ള ഒന്നും വേണ്ട വെറുതെ വെള്ളം വെറും വെള്ളം കുടിച്ച് തിളപ്പിച്ചാറ്റി കുടിച്ചാലും മതി. ഡോക്ടർമാര് പറയണണ്ടല്ലോ,
താങ്ങാനുള്ള ശേഷി അവർക്ക് ഇണ്ടാവൂല.
അതുകൊണ്ടാണ് നമ്മള് റഞ്ഞ അങ്ങനെല്ലല്ലൊ വല്യവര് പോലല്ലല്ലോ. നമുക്ക് പിന്നെ ഏത്ദിനലും ഇങ്ങനെ പോവും ഒരുവിധം പോവും പിന്നെ ജലദോഷം ന്തൊക്കെ അ പെട്ടെന്ന് പകരം സുഖം ബാധിച്ച് വലിയ സുഖക്കുമോം ഡോക്ടർമാര്ന്നെ പറയണില്ല അവര് പറയണതിന് വെള്ളം കുടിക്കുക ഞങ്ങള് എവിടെ ഡോ ടണ്ട് നല്ല ഡോക്ടറാണ് പക്ഷെ അയാള് പ പനിയാട്ട് ചെന്നാ പറയണത് എന്താ ഭക്ഷണം കഴിക്കേണ്ട വെള്ളങ്ങനെ കുടി
വെള്ളം ഒന്നുംല്ല നമ്മള ആ കഞ്ഞിവെള്ളം തന്നെ കുടിച്ചാ മതി. നല്ല ക്ഷീണത്തിനാക്കാണ്ടാകും ആ തിളപ്പിച്ചാറിയ വെള്ളായാലും
ഉം
മക്കൾക്ക് മഴ കൂടെ ആപ്പോ പറ്റ വെള്ളം കൂടി പറ്റെ കുറവാണ്.
ആഹ അതിപ്പോ മക്കള് പറയണ്ടാ നമ്മക്കും അങ്ങനെന്നെയല്ലേ.
രാവിലക്കെ കൊടുത്തായ്ച്ച ആ അതുപോലെ കൊണ്ടുവര
ആ ആ അങ്ങനെ തന്നെ ഇ ഇവിടെതാ എന്റെ കുട്ടി അങ്ങനെ കൊണ്ടുവരും അവസാനം ഞാൻ പറഞ്ഞു ആ കൊണ്ടു പോണ വെള്ളം അങ്ങ്ട്ട് ഏറ്റണ്ട അവിടെ സ്കൂൾ ഒഴിച്ചു പോന്നോണ്ടി. പറയാണ് അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടാവും
പിന്നെ ചിലപ്പോ മുമ്പോ ഇങ്ങനെ രാവിലെ എ ട്ട്ണ്ടാവൂല്ല. ഉടനെ ചേർക്കണ്ട എന്നത്തോളൂ എ കാര്യം നാളെനിക്ക് വ ആക്കണ്ട ന്നറിയും ഞാന ഇന്ന് ഇങ്ങട്ടന്നെ കൊടന്ന്ക്ണ് പറയും
ആ അയ്ന് അങ്ങനെയല്ലേ അത് കൊറച്ച് അല്ല പകുതി കൊണ്ടായാൽ മതി. അതൊ ചെലോല്ക്ക് കുപ്പി നിറയെ എന്തായാലും വേണം.
ആ കൊടുത്താപ്പോ എനിക്ക് വണ്ടാറിം കൊടുക്കാഞ്ഞല് പിന്നെ നമ്മുക്ക് ഒരു അമ്മ ഒരു പൂർത്തിയടാണ് എന്റെ ആവശ്യം വന്നിട്ടുണ്ടാവോ എകൂട്ട അക്കുമ്പോൾ എരിവന്തെങ്കിലും ഉണ്ടാവ എന്നുള്ള
എതി സ്കൂളുകളിലൊക്കെ വെള്ളമൊക്കെ ഫീൽത്ര ചെയ്ത വെള്ളം തന്നെയാണ് പക്ഷെ നമ്മക്കന് ഇതല്ല സമാധാനം ഇല്ല നമ്മള് കൊടുത്തേക്കണം നമ്മക്ക് കൊടുക്കണം
പ്രിൻസിപ്പളുടെ മെസേജും ടിച്ചറുടെ മെസേജ ഒക്കെ വരും തിളപ്പി... ഇത് കൊടുത്തക്കണട്ട
ഉ ആഹ ഇവിടെ സർക്കാർ സ്കൂളാണേ എന്നിട്ട് പിന്നെ സ്കൂളില് അവർക്ക് ശരിക്കും ഫുഡ് കഴക്കാനുള്ള പ്ലേറ്റ് ഗ്ലാസ് അവിടെണ്ട് അപ്പോ ഇപ്പൊ ഈ ഷിഗലൊക്കെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഓർഡർ വന്നത് എന്താ വെച്ചാ കുഞ്ഞ് വീട്ടിൽ നിന്ന് നമ്മള് വെള്ള പ്ലേറ്റ് കൊടുത്തേക്കാൻ പ്ലേറ്റും ഗലാസും സ്കൂളത്തെ പ്ലേറ്റ് കൊടുക്കില്ല കാരണം ഒരു കുട്ടി ആ ഒരു കുട്ടി ഇന്ന എടുത്ത പാ അത്ര ആ കുട്ടി ചിലപ്പോ ശരിക്കക്ക് ചില കുട്ടികൾ നല്ല വൃത്തിയിൽ കഴുകും ചിലവർ കഴുകൂല കഴുകും ജസ്റ്റ് എങ്ങനെ കാട്ടാം എന്നിട്ട് അത് കൊ ആ ആ പിന്നെ ഇങ്ങോട്ട് അത് കൊണ്ടപോയി വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കണ ചിലപ്പോ ആ പ്ലേറ്റ് എടുക്കണ വേറൊരു കുട്ടിയാാവും അപ്പൊ കുട്ടികൾക്ക് എടുക്കാൻ മടി ആകും പിന്നെ ഇത്ര കുറേ കുട്ടികൾുണ്ടായാൽ വിേസിൽ അത് കഴുകി കൊടുക്കണം നടുന്ന കാര്യം ല്ലോ നേരെ മറിച്ച് കെ ജിയിലൊക്കെണ വെച്ചെങ്ക എന്താ വെച്ചാല് അവര് കേ വെച്ചിട്ടുണ്ടാവും ആ ആയുണ്ടാവും അല്ലാത്തോടത്ത അത് ഇണ്ടാവില്ലല്ലോ അങ്ങനെ ഇണ്ടാവില്ലേ പിന്നീട് കൊടുത്തേക്കാൾ സ്കൂളന്ന് വീട്ടിൽന്ന് അഥവാ നമ്മൾ കൊണ്ടു പോകവാൻ മറന്ന് കഴിഞ്ഞാൽ ഒരു സ്കൂളിന്ന് കൊടുക്കും അപ്പൊ അവര് ടീച്ചേഴസ് കഴുകി കൊടുക്കും അപ്പൊ എത്രല്ലോ ഒന്നോ രണ്ടോ പ്ലേയിറ്റ് ഒക്കെ കഴുകി
പോല്ലല്ലല്ലോ എല്ലാരും കൂടി കഴുകി കൊടുക്കാൻ കഴിയട്ടല്ല എന്ന ഇന്ന എന്താന്ന സ്കൂളന്ന് പിന്നെ ഓട്ടോയിൽ കയറാൻ നേരം ഉണ്ടാവും വറ.. ന നേരണ്ടാവല അെ നിന്നിട്ടുണ്ടെങ്കിൽ
അ ശരി ആകൊ ഒരു ഒരു മണിക്കൂർ ഒന്നരക്ക് വിട്ട ആ രണ്ട് മണി രണ്ടര ആവുമ്പോഴേക്കെ അവത്തി
അതെ വേ കൈണങ്ങള മട്ടത്തിലേക്ക മക്കള് ന
ആ് ഭക്ഷണം കഴിക്കുന്ന നല്ലോ വേൻ ഫസ്റ്റ് കഴിഞ്ഞ ക വൻ കളിക്കാൻ പോകണം അതാണ് കുട്ടികളക്ക് അ ആഹ് അതാണ് ഭക്ഷണം എന്തെങ്കിലും വേണ്ടില്ല നല്ല
ആഹ്
പകല് പണി വേഗം കയ്യോ? ഹലോ
പകലോ ഇല്ല പകല് കഴിയാന് പകല്നിക്ക് കഴിയില്ല അവര് കഴി വഴച്ചാ ഞാനിങ്ങനെ ഇവിടെ തൊട്ടടുത്ത് സ്കൂളിൽ പോണണ്ട് അതുകൊണ്ട് പത്ത് മണി ആവുമ്പഴേക്ക് പോവും. ഒരു വിധൊക്കെ അയച്ചച്ച് പോകും പിന്നെ കഴിഞ്ഞ വൈകുന്നേരം വന്നാല് അപ്പഴും ഉണ്ടാവും പണി. ഇപ്പൊ ഞാന് വേറെ പണീല് കൂട്ടാൻ പണീല് കെടക്കാണ് ആഹ് കുറച്ചക്കട്ടീട്ട്ണ്ട അതനിയിപ്പരിഞ്ഞക്കാന് നാളെ ഇത് പഴുക്കും. ഇക്കാണെ ഈ പഴുത്ത് കൂട്ടാൻ വെച്ച ചക്ക ഇഷ്ടാണ്. ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജ്ക്ക് വെക്കട്ടേചാരിച്ച് ഇങ്ങനിരിക്കാ
ഏത് പണിക്കാർക്ക് ഏതെങ്കിലും ഒരു ദിവസം റെസ്റ്റ്ണ്ടോ
ആഹ് അതന്നെ. എല്ലാ ദിവസ
എന്നും പകല് കയ്യണതല്ല കൊറേ എണ്ണം നേരാവുമ്പോ പിന്നെ നമ്മൾ അന്നത് നിർത്തി വെക്കു.
അതന്നെ രണ്ട് മണിയന്നെ
ആഹ് രണ്ടര മൂന്ന് മണിയാമ്പോ നിർത്തിവെച്ചിട്ട് ഈടെ വൈന്നേരം അഞ്ച് മണിയായ പിന്നേം തൊടങ്ങണം
അതന്നെ ഞാൻ പിന്നെ ഒന്നിച്ച് ചോറൊക്കെ വെക്കണോ ആഹ് അങ്ങനെ തന്നെ എല്ലാരും പൊതുവെ ഒന്ന് പറയാനില്ല പൊതുവെ അങ്ങനെ സംഭവാണ്. വീട്ടില് കഴിയണില്ല. പിന്നെ സ്കൂളും കൂ ല്ലാത്ത ദിവസാണെങ്കി നോക്കും വേണ്ട. പിന്നെന്നാ ഫുൾ ടൈം അതന്നേക്കാരം വർക്കിങ്ങന്നെ ഔ
അമ്മ ത്തി അവിടെ വൈതല വന്നിട്ടണ്ടെങ്കിലാം ചെയ്തത് കൂടി അത് കാ വല്ല ദേഷ്യം പിടിക്കല് എടുത്തോരോന്ന് പാത്രം മുഴുവൻ നെരത്തി വെക്കു. എട്ത്തത് എടുത്തോട
ഉം. ആഹ്. പാത്രൊട്ടില്ല എന്ത് സാനോ ക്കെച്ചാലും ഒരു മക്കൾ കളിച്ചതാണല്ലോ
അല്ലെങ്കിലൊരു ഡ്രസ്സ് അങ്ങൻത്തെണ്ട് ഓളെയൊരിത് തര്ന്നിണ്ട് പാകാത്ത് അതാത് നീക്കാനറിയില്ല
അങ്ങട്ട് തീക്കനലാ. അയ്ല്ള്ളതൊക്കെ വലിച്ച് പൊറത്തിട്ട്ട്ടുണ്ടാവും ഓരത് മാത്രം എട് പുത്തൂര് പോയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ഞങ്ങളോടെക്കെ. ഞാന്
ഉ
അതാണ്. ഓരിക്ക് ഓരി ഓരതെട്ത്ത് ഓര് പോവും. പിന്നെ ഇല്ല കഴിഞ്ഞിട്ടില്ല. അത് ഇങ്ങനെ അപ്പ അതിന്റെടെ കൂടെ ഓരോ കോള് വരും അപ്പപ്പോ ആ കോളെടുക്കും. അതീ പിന്നെ അയിന്റെടേക്കൂടെ മെസ്സേജ് കാണുമ്പോ അതൊന്ന് തോണ്ടും. അതും നടക്കൂല. ഇതിപ്പം കഴിയും കഴിയാനായിക്ക്ണ്. ഇത്തിരീം കൂടെയേ ഉള്ളു
നാളെ രാവിലെ വെക്കുവോ കറല? അരിഞ്ഞിട്ട് ഫിഡജില് വെക്കലാ?
ആ അരിഞ്ഞെനി ഫ്രിഡ്ജില് വെക്കട്ടെ രാവിലെ ആ രാവിലെ ഇനി ആ പൊലച്ചക്ക് വെക്കും പിന്നെ ചായക്കിത് മതി വൈകുന്നേരത്തെ ചായക്ക്. രാവിലെ ഒന്നും പറ്റൂലട്ടോ ഉം. ഇവിടെ രാവിലെ എന്നും വരും. രാവിലെ ഞാൻ കഴിക്കും
ആ. ആ രാവിലെ കൊടുക്കുമ്പോ അമ്മക്കൊരിതേക്കണ്ട് രാവിൽ തന്നെ ആവുമ്പോ സ്കൂളിൽ പോകുമ്പോ ഇൻക്കു അങ്ങനത്തെ ഫുഡ്ഡൊക്കെ രാവിലെ കൊടുക്കാൻ പേടിയ്ണ്ട് നമ്മളാണ് കയ്മ്മളട്ത്ത്ന്ന് പോയാൽ എന്താന്നറിയില്ലല്ലോ
ആഹ് ശരിയാ പിന്നെ കുട്ടികൾക്കല്ലേ വേ വേം പെട്ടെന്ന് വയറിന പെട്ടെന്ന് ഹാവു അങ്ങനെൊന്നും വരുന്നുണ്ട്േ പിന്നെ കഴിക്കും കൊറേ കഴിക്കൂല അങ്ങനെയൊക്കെ ഓരോരോ അവസ്ഥേണ്
ആം
കുട്ടി ഉറങ്ങിയോ മോളൊറങ്ങിയപ്പോൊ
ആഹ് ആന്ന് അവള കുപ്പായം പിടിച്ചു വരിക്കലും അ ഏറ്റവും
ആഹ ഒറങ്ങിലെ
ആഹ് ഉറങ്ങീലെ കൊണുത്തി ഇടൂലേ ഓന്
ഭയങ്കര സന്തോഷാ ആർക്കും ഒർക്കുണ്ടോ
ആഹ് ആഹ് ആ ശരി ആ ന്നാ ശരി ആഹ ഇവടെ രസമാണ് അവരങ്ങനെ കഴിഞ്ഞണ്ട് സമയം പോവാാന് വേറൊന്നും വടാ
ആഹ ഓര് രാവിലെ ഓളക്ക് എപ്പളും ഉറങ്ങാല നമ്മക്ക് അത് പറ്റൂലല്ലോ
ആഹെ നമ്മക്ക് ചെറിയ മക്കളിലർക്ക് ഉറക്കുണ്ടാവില്ല അയെന്നെ
ആഹ ഇനി ഓര് ഒരു വിധം ഒറ്റക്കായി കിട്ടണം നമ്മക്ക് ഒരു നേരക്ക ഉറക്ക കിട്ടണെങ്കില്
അര് ആഹ അതന്നെ പിന്നെ അപ്പൊ പിന്നെ ഒര് നേരത്തെ ഉച്ചക്കത്തെ ഉർക്കം ഒന്നിച്ച ഒർങ്ങീകയിഞ് ആന്നയിക്കോട്ടെ ന്ന ശരി